ആഹ് ഹലോ
ആഹ് കേൾക്കില്ലേ?
ആഹ് ഒണ്ടൊണ്ടൊണ്ട് എന്തെട്ക്കുന്നു എന്നാ എടുക്കുന്നു?
എന്ത് പ്രത്യേകിച്ച് പണിയൊന്നുല്ല ഞ്ഞിഅടിച്ചോരി തൊട്ക്ക ട്ടെ ചോറും കൂട്ടാനൊക്കായി. ആഹ് ആഹ്, മക്കള് സ്കൂൾ പോയി മൂന്ന് കുട്ട്യാളുണ്ട് ഓല് സ്കൂൾ പോയി. ഭർത്താവുണ്ട്.
ഉം, ഉം, ഉം മഴണ്ടോ?
ആവു നല്ലമഴേണ്.
എഹ് ഹ ഹെ.
ഇന്നെലെതൊട്ട മഴേണ്.
ആഹ് ഇന്നെലെരാത്രി.
ആഹ് ന്നലെ രാത്രില്ലെ മഴന്നെ.
ഉം, ഉം, ഉം
ഇവിടിം ആഹ് ചായുടികയ്ഞ്ഞ്.
അഹ്, അഹ്, ആഹ് പിന്നെ പിന്നെന്നാ? ഇവടെ ആഹ് കൊർച്ച് ഇനി ഉണ്ട്ട്ടോ പണിണ്ട്, പണിണ്ട് രാവിൽത്തെഒരുതൊക്കെ കയ്ഞ്ഞിനു. അണ്ട് ഉച്ചക്കത്തേന് ഉണ്ടാക്കണം കറിയുണ്ട് ചോറൊക്കെയായി.
ആഹ് എങ്ങനെ ചോറ് അടുപ്പത്താണോ അതോ ഗ്യാസ്മ്മലോ?
ഹ് നമ്മ ഗ്യാസേ ല്, എന്നിട്ട് മറ്റേതിനകത്ത് വെക്കും റൈസ് കുക്കറി വെക്കും.
അഹ് ആഹ്ശെരി. ഇവടെകുക്കറിൽ വെച്ച്ക്കാണ് ചെൽപ്പോ റൈസ് കുക്കറിൽ വെക്കും ഇന്ന് കുക്കറിലാണ്.
അഹ്, അഹ്, അഹ് ആഹ് ഉവ്വ വേവനുസരിച്ചങ്ങ് വെക്കും. വേവ് കൊറഞ്ഞതാണെങ്കി അല്ലാണ്ട്. ഉം
ഇവിടെഅധികേറും പ് രാവിലെ ദോശേണ്.
ആഹ്, അവു ഇന്ന് എല്ലായിടത്തും ദോശെയാണല്ലോ?
ആഹ് ഞമ്മളെ ദേശീയ ഭക്ഷണം ആഹ് ദോഷിം ചട്ടിനി ആണ്
ആഹ് ഞങ്ങക്കു അതെ സാമ്പാറുട്ടോ
ആ ആഹ് സാമ്പാർ ആഹ് വടെ സാമ്പാറില്ല, നമ്മളെ തേങ്ങാ ചട്ടിനിണ്ടല്ലോ വെള്ള അതാ, ആ ചട്ട്ണിയ
ആഹ് ആഹ് ഞങ്ങക്ക് ചോമപ്പ് മറ്റ ഒണക്കമുളക് ഇടൂലോ ഒണക്കമുളക്
ആഹ് അഹ് ആഹ്
ആഹ് ആഹ് കാന്താരി നേക്കാലൊക്കെ നല്ലത് ആ ഉണക്ക മുളകാ ചോന്നത് അല്ലെങ്കി ആഹ വെള്ള ചട്നി അപ്പാ എങ്ങനെയാ കാന്താരിയല്ലേ അരക്ക്‌ണേ
ആഹ് കാന്താരി ആക്കും. അല്ലെങ്കി നമ്മള് കാന്താരി ഇല്ലെങ്കി നമ്മള് സാധാ പച്ചമുളക് കടയിന്ന് വാങ്ങിക്ക്ണ ആഹ് മുളകുടും കാന്താരിയറി നമ്മളെ വീട്ടിലുണ്ടാവുന്ന മുളക്
ആഹ് അത് കിട്ടില്ലാത്തുകൊണ്ട് ഞങ്ങള് ഒണ്ക്ക മുളക് ഇടുന്നേ ചൊമന്നത്
ആഹ് ആഹ് അഹ് ശെരി
ഉം
ഞാൻ പിന്നെ മറ്റേ സാധാ നമ്മള് കടയിന്ന് മേടിക്കണ സാധാ മുളക്
ആഹ് ആഹ് അഹ് അഹ് അതിട്ട ടേസ്റ്റാണോ
ആണ്ട് കൊഴപ്പല്ല നമ്മളെ കാന്താരിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവൂല്ല എന്നാലും
ആഹ് ഞങ്ങക്ക് കാന്താരി കിട്ടുമ്പോ വീട്ടി പോകുമ്പോ എടുത്തോണ്ട് വരും അപ്പ ഞങ്ങൾ ഉണ്ടാക്കൂട്ടോ അപ്പൊ എന്തുവാ ഇത് ഇങ്ങനെ ഇട്ടിട്ടില്ല കാരണം എരിവ് എങ്ങനെയാന്നൊക്കെ നോക്കിട്ടേ
ആഹ് ആഹ്
അത്കൊണ്ട് ചൊമന്നത്ടും പിന്നെ പിന്നന്നെ ഇ വല്ല പൊർത്ത് പോവുണ്ടോ
ഇല്ലേയ് പോറത്തക്ക്‌ പോണന്നില്ല
മ് മ് മ്
ഇനി വീട്ട് തന്നെ
ആഹ് ആഹ് ആഹ്
ക്കക്ക് സ്കൂളില്ലെങ്കിലൊക്കെ എടുക്കേലും പൊറ്ത്ത് പോവുന്നല്ലാതെ
ആഹ് ആഹ് അടുത്ത് കൂട്ടുകാരൊക്കെ ഇണ്ടോ ചേച്ചിമാര്
ആഹ് ഇണ്ടേയ് ഇണ്ടേയ് വീട്ട് വീടിന്റെ അടുത്ത് വീട്ടാര്ണ്ട് ഞങ്ങളെ തറവാട് എട്ത്താണ് അപ്പൊറത്ത് എളച്ചന്റെ വീട്ണ്ട് അഹ്ടത്തക്ക
ഉം ഉം പിന്നെ അവരൊക്കെ വരാറുണ്ടോ അടുത്തുള്ളവരും കൂട്ടുകാരും
ആഹ് ഇണ്ടേയ് ഇണ്ടേയ് ആഹ് ഞങ്ങള് അട്ത്തന്നെ ആയോണ്ട് ഒരെ വീട് പോലെയാണ് എത്ര മക്കള്ണ്ട് എത്ര മക്കള്ണ്ട് ഏഹ് ആഹ് സ്കൂൾ ചേർത്ത്ക്ക്‌ണോ
ആഹ് നേരത്തെ ചേർത്തു യു കെ ജി ലാ യു എൽ കെ ജി യു ക ജി നേർത്തെ ചേർത്തു ഇനിപ്പ അട്ത്ത വർഷം ഒരു താണ ഇരി കൂട്ടി ഇവ്ടെ ഇര്ത്തിയാ പറ്റ്ന്നേ പിരി എന്തേലും കുട്ടണെങ്കി എന്തെങ്കിലും ഒന്ന് പഠിച്ചോളോലോ
ആഹ്
അങ്ങനെ ഓർത്ത് വിട്ടു മ് മ് പിന്നെ പിന്നന്നാ അവ്ടെ പുഴകളൊക്കെ ഉണ്ടോ ആഹ് അതെ
ആഹ് നേരത്തെ ചേർത്താലേയ് ഇരിക്കാനും ഇതിനൊക്കെ ഓൽക്ക് മടിയേ അപ്പൊ അംഗൻവാടി പോയിട്ടില്ലേനോ
ഇല്ലാ നമ്മക്ക് അങ്കമ്പാടി ഇവിടെ തൊട്ടടുത്ത്ല്ലാന്നേ അതുകൊണ്ട് ഞങ്ങള് സ്കൂളി ചേർത്തതാ അല്ലെങ്കി അവ ടെ വിടുവോണ്ടായിരുന്നൊള്ളെ അല്ല പിന്നെ പ്രീകെ ജി ചേർകണം ആ പ്രൈമറില് ചേർത്ത് കഴിഞ്ഞാൽ അന്നേരം പിന്നെ ഓർക്കും എന്നാ ഇങ്ങനെ ഇരിക്കട്ടെ ഓർക്കും നോക്കിപ്പോ സേഫ് ആയിട്ട് ആഹ് ഒരേ പോലത്തെ എമൗണ്ടാ അടക്കേണ്ടത്
ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങ് ചേർത്തു പിന്നെ പിന്നെന്നാ അവിടെ തോടൊക്കെ ഉണ്ടോ
പിന്നെ തോടില്ല ഇല്ലേയ്
ആഹാ
അവിടെണ്ടാ വീടിന്റെറ അടുത്ത്ണ്ടാ തോട് പുഴയും തോടും ഒക്കെണ്ടാ ആഹ് അയ് ശരി വെള്ളം കയറുവോ വീട്ട്ക്ക്
ഇല്ലെന്നെ അങ്ങ് ദൂരയാ ദൂരയാ തൊട്ടടുത്തില്ല
ആഹ് അല്ലേ ചിലതൊക്കെ ഇങ്ങനെ വീടിന്റെ അടുത്ത് പുഴുണ്ടാവുമ്പോ വെള്ളം കയറി പറയ്ണ കേക്കാം
ഉ ഉം നമ്മളൊക്കെ ആഹ്
ആഹ് അയ്ശെരി
ഉം ഉം
ഭർത്താവ് ഇവടെ നാട്ടിൽ ആണെ സ്വന്തം വീടാണ്
ഉം ഉം കമ്പനില് വർക്ക്യ്യാ വണ്ടിയ്ടെ ഷോറൂമിലേ ആഹ് ഇടിച്ച വണ്ടിയൊക്കെ എടുത്ത് പണിയുവാ
ആഹ് ആഹ് ആഹ്
ഉം ഉം
പോയോ ജോലിക്ക് പോയോ?
ആഹ് പോയി പോയി ഒമ്പതാവുമ്പോ പോവും
ഏഹ് ഏഹ് എന്താ ഫുഡ് കൊണ്ടോവോ?
ആഹ് ചോറ് കൊണ്ടോവും രാവിലെ ചായ കുടിച്ച്‌ ച്ച്‌വും കൊണ്ടോവും അപ്പ ചോറൊക്കെ ആവും അത്യാവശ്യം
ആഹ് അതാണ് അങ്ങനെ ആരേ ചോറ് കൊണ്ടാകാണ്ടായ നമ്മള് വേഗം ചോറാക്കുല്ലോ
ആക്കും ആക്കും ഉം ഉം
ആഹ് രാവിലെ ഒരു കെതെടാവും ഒക്കെ കോട്ടിപ്പേടഞ്ണ്ടാക്കണം ന്നാലും വേഗം ആയിക്കിട്ടും
അതെ നം പിന്നെ നമ്മക്ക് ഫ്രീയായിട്ടിരിക്കാലോ
അതാണ് അതാണ്ല്ലതെ
ആഹ് പിന്നെ രാവിലെ ഇണ്ടാക്ണെ ഇഡ്ലിയോ, ദോശയോ എന്തേലും വൈകിട്ടത്തേനും കൊർച്ച് കാണോല്ലോ? അപ്പ അങ്ങനെക്കെ പിന്നെ പിള്ളേർക്ക പലഹാരം എന്തേലും കാണും അതങ്ങോട്ട് കഴിക്കും വല്ല്യാവർ ഇതങ്ങട്ട് കഴിക്കും
ആഹ് വീട്ടില് ആരൊക്കെണ്ട്?
വീട്ടില് ഞാനും, ചേ
വീട്ടില് ആരൊക്കെണ്ട്? ആഹ് അഹ്ശെ
അമ്മായി ഒക്കെ ആഹ് ഇവട്ത്തെ അമ്മീം, അച്ചനൊക്കെ അൽ സ്വന്തം വീടല്ല ഇത് ഇപ്പ ഞങ്ങള് റെന്റിനു വെ കുവാണെ സ്വന്തം വീട്ണ്ട് അന്നേരം അവിടെ പോയാ ജോലിക്ക് പോവാൻ പാടാന്നേ ചേട്ടായ്ക്ക് ജോലിക്ക് പോകാൻ പാടാ അതൊണ്ട് ഞങ്ങളിവിടെ വീടെ എടുത്ത ഇപ്പൊ കോർ ചയെ ഒള്ളൂ ഉം ഉം ഞാറാഴ്ച ദിവസം അങ്ങട്ട് പോവും അവരെക്കെ കാണാൻ
ആഹ് അമ്മന്റെ, അച്ഛന്റെ അടുത്തല്ലേ
ആഹ് ആഹ് അങ്ങോട്ട് പോവും. അവരിങ്ങോട്ടും വരൂട്ടോ എന്തേലും ആവശ്യങ്ങൾക്ക് ഓടി വെരും.
ആഹ് അവടെ വീട്ടില് ആരല്ലത് എളച്ചനും ഭർത്താവിന്റെ അനിയനോ അങ്ങനെ ആരെണ്ടോ?
ആഹ് നാത്തുന് ചേട്ടായിക്ക് അനിയത്തിയുണ്ട് പെങ്ങള്
ആഹ് അയ്ശെരി
ആഹ് ചേച്ചി കല്യാണം കഴിച്ചു മൂന്ന് പിള്ളാര്
ഏഹ് അപ്പൊ ഇവടെ വീട്ടിലാണോ നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിലാണോ?
ഞങ്ങളങ്ങട്ട് പോവും ആഹ് അതെ
ഏഹ്
ചേച്ചി അടെ അവിടുന്ന് വേരും എന്ത് ആവശ്യമായിട്ടൊക്കെ പർഞ്ഞാ കഴിഞ്ഞാൽ ഓടി വരും
ആഹ് ആഹ്
ഉം ഉം പിന്നെ ഔടെ അമ്മേക്കെ ഇണ്ടോ?
പിന്നെ ആഹ് ഇണ്ടേ ഉമ്മെ ഉമ്മെ, ഉപ്പേം ഒക്കണ്ട്
ആഹ് ഉവ്വ ഉവ്വ അവരൊക്കെന്നാ ട്‌ക്ക്ണേ
തെന്ന്യാണോ വീട്‌ അവര്ക്ക് അവര്ണ്ടവടെ ഒക്കെ ജോലിം കാര്യങ്ങളൊക്കയ്ക്കാണ്ട്
എല്ലാരും തെരക്കിലാണ്.
ഒക്കങ്ങനെ പോവ്ണ്ട് ആഹ് ആ ക്കൊരോര്ത്തരോരോ ഈ സമയാവുമ്പളേയ് അക്കെങ്ങനെ പണികൾ കയിഞ്ഞ് വെര്ന്നൊര്ത്ണ്ടാവൊള്ള
ആഹ് അതെ യതെ യതെ ഇപ്പൊ കൊത്ക്കൊക്കെണ്ടോ മഴ പ്രമാണിച്ച് കൊത്ക്ണ്ടോ?
ഹാവു പൊ കൊതുകാണ് വടെല്ലത്. കൊതുക് ആഹ്
മറ്റേ തിരിമേടിച്ചാമതി ഒരു പുതിയ തിരി എറങ്ങി
ആഹ് ഇണ്ട് ണ്ട് കൊത്ക് തിരി ഞങ്ങള് വാങ്ങല്ണ്ട്.
ഉം അത് വേടിച്ചാ മതി അത് സൂപ്പറാ.
കൊത്ക് തിരി വാ ആഹ് കൊത്ക് തിരിവാങ്ങി കത്തിച്ചെക്കും അല്ലാതെ രാ വൈകുന്നേരായാ വെരും കൊത്ക്. നൽ നല്ല മഴണ്ടെങ്കി അന്ന്ണ്ടാവൂല ട്ടോ മഴ ഇല്ലാത്ത ദിവസങ്ങളിലാണീ കൊത്ക്ണ്ടാക.
ആഹ്
കോട്ട്ര് കോട്ട്രര്മ ശല്ല്യണ്ടാ?
ഇല്ലന്നെ
കോട്ടര്മ് ഏഹ് ആഹ് ഇവടെ ചെൽ ച്ചെല ദിവസങ്ങൾലൊക്കെ കാണാറ്ണ്ട് ച്ചെലദിവസങ്ങൾ ഇപ്പം മഴ അട്പ്പിച്ചോണ്ടില്ല.
ആണോ
അല്ലെങ്കി കാണങ്ങനെ ആഹ് അല്ലെങ്കി കാണങ്ങനെ കോട്ടര്മ വെര്ന്നാണ.
ആഹ്
കോട്ടര്മ്മന്റെ വാ ചെ ചെ ചെല നാട്ട്കൂടെക്കെ നല്ലോണണ്ട് ഓല് മര്ന്നടിക്കും ന്നൊക്കെ പറിണേക്ക.
ആഹ് ഹാ ഹ
രാത് രാത്രി കടക്കുബ്ലൊക്കെ ഗത്യേടാണ് കുട്ട്യേളെയ്റ്റൊക്കെ കട
പിള്ളാരൊക്കെ പിടിച്ച് കടിക്യും ആ അതെന്നെ താഹ് ചെവിക്കേറും ചെവിക്കേറും
ആഹ് ചെവിലാണ് അയ്റ്റ നല്ലോം കേറാ.
ഉം പിന്നെ പിന്നെന്നാ കാര്യങ്ങള് അവ്ടത്തെ വാർത്തകള്.
ഉം ഇവടെന്താ അങ്ങനെപോണ് മയ ഒക്കെ മയെന്നെ.
മക്കളൊക്കെ സ്കൂള് പോയി പ്പൊ വേന ആഹ് പൊർത്തറങ്ങണല്ല ഡ്രസ്സാ ളോണ്ങ്ങാനൊക്കെ കെത്യേടാണ്.
അതെന്നെ ഓഹ് ഇനിയിപ്പോ അട്ത്ത മാസം മഴയല്ലേ. കടക്കിടകത്തിലും മഴല്ലേ
ആഹ് ഡ്രസ്സൊണങ്ങി കിട്ടാനാണ് കെത്യേട് മക്കളൊക്കെ സ്കൂള് പോവുമ്പളേ
ആഹ് അവർറെ യൂണിഫോമിനൊക്കെ കട്ടിയുള്ളതല്ലേ.
ആഹ് ആഹ് പാൻ്റൊണങ്ങി കിട്ടൂല. സ് ഇപ്പ യ്ന് ഒണങ്ങാതെ സ്കൂൾ പോവാനും പറ്റില്ല യൂണിഫോംമില്ലെങ്കി ഇവടൊക്കെ സ്കൂൾക്ക് വെര്ണ്ടാന്നാണ്.
ആഹ് അങ്ങനെണോ
ആഹ് ഇവടെ ഇന്റെ ചെറ്യേ മോന് പറ്റും അവന്ന് പിന്നെ യൂണിഫോമില്ലെങ്കിലും വല്ല്യ കളർ ഡ്രസ്സ് ഇടാ വാ വല്ല്യ മ മക്കക്ക് രണ്ട് പേർക്ക് കൂള് ഇല്ല യൂനിഫോം ഒണങ്ങിയില്ലെങ്കി അന്ന് സ്കൂൾ വെര്റ്റ
ഉം അപ്പൊ പഠിപ്പിക്കണതാ അപ്പൊ പഠിപ്പിക്ക്ണതൊക്കെ
അ അന്ന് ലീവ് ഇട്ക്കാന്നാണ് സ്കൂളി യൂനിഫോം ഇല്ലാതെ സ്കൂൾ വരര്ന്ത് ന്നാ
അപ്പപ്പോ അ അവരിപ്പോ പഠിപ്പിച്ചു വിട് ണത് അപ്പോ ഡിലേ വരില്ലേ ഒത്തിരി
അതാണ് ഇള്ളത്
ആഹ് ഞാ വിളിക്കാട്ടോ
ആഹ് ആയ്ക്കോ
ഉം ഉം